ഹലോ കട്ടായതാ കട്ടാക്കിതാ
കട്ട് ആയതാണ് കട്ടായി ഞാന് ഒരത്യാവശ്യം ഇണ്ടായേന്നു അപ്പൊ കട്ട് ആയതാണ്
ആഹ് അത്യേ ഉം
പിന്നെ
പിന്നെ വേറെന്ത് ഫുഡ് കു മോള് ഫുഡ് എല്ലാം കഴിക്കുവോ
ആഹ് മോൾക്ക് അതന്നെ ഞാനെ ഇന്നേ മോൾക്ക് ഇൻ്റെ മോൾക്ക് എന്നും എന്നെ കൊണ്ട് പരാതി ആണ് ഉമ്മച്ചി ചി ക്കൻ പൊരിച്ചത് എ് ബ് പിന്നെ കോഴി പൊരിച്ചത് ഇണ്ടാക്കി തരൂല ഏഹ് അപ്പോ ഓള ക്ലാസ്സിത്തെ കുട്ടികളൊക്കെ കൊണ്ടുവരണത് ഏഹ് അവളെ ക്ലാസ്സിലെ കുട്ട്യാളൊക്കെ മന്തീം ഏഹ് പിന്നെ ഉം ഇതേ പോലൊക്കെ ചി ക്കൻ പൊരിച്ചത് കൊണ്ടരണു നല്ല കാ നല്ല രസണ്ട് ഉമ്മച്ച്യ കാണാന് കാണാൻ തന്നെ എന്ത് രസ ആണ് ഏഹ്
ഫു ഫുഡ് കൊണ്ടു പോണോ
അ സ്കൂൾക്ക് കൊണ്ടു പോകണം സ്കൂൾക്ക് ആദ്യം പത്ത് മണിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഫ്രൂട്ടോ എന്തെങ്കിലുക്കെ കൊടുക്കാം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
ഏ അത് കഴിഞ്ഞാ പിന്നെ നമ്മള്ഏ അടുത്തത് ഇത് കൊടുക്കണം ഇവ എ ഉച്ചക്കൊക്കെ എന്തെങ്കിലും അപ്പൊ ഇവൾ ക് ഉച്ചക്ക് കുട്ടിയാള് പല സ്പെഷ്യലും കൊണ്ടുവരണ്ടേ അപ്പൊ ഇവൾക്ക് അതൊന്നും കിട്ടണില്ല അപ്പൊ ഇവിടക്ക് തന്നെ ഇവിടെ അങ്ങനെ ! അങ്ങനെ ബ്രോലർ ചിക്കൻ കൊണ്ടരൂല ഇവിടെ അങ്ങനെ കുറച് ഹെൽത്ത് തോക്കല്ലോ അപ്പ ന്നോട് അറിഴും എന്നും ഇന്റെ കൊമ്മൻ ചിന്ന കൊമ്മച്ചിന്നൊക്കെ പറയാ ഇന്നും പറഞ്ഞിക്കണേ നിന്റെ കൊമ്മച്ചി എന്നും കു എനിക്ക് ഒരു തെരു ഒരു സോയാബീന ഒരു ഉരുളംങ്കേങ്ങും ഒരു മുട്ട പൊരിച്ചത് ഇതൊക്കെ തന്നെ എന്നും ഇവിടെ പിന്നെ ഒരു ചോറും
ആഹ
ഉം അപ്പൊ എനിക്കതള്ളൂ എന്റെ കൂട്ട അപ്പൊ ഞാൻ പറഞ്ഞല ന്താറിയോ മ്മച്ചി കുട്ടി അത് കൊണ്ടോകണ്ട കാരണം അവരൊക്കെ ആ എല്ലാരും ഒരേപോലെ തന്നെ എല്ലാവർക്കുംക്കെ വിഷമവലൈ ഓലെക്ക ഒന്നും വീട്ടിലിത് കൊണ്ടര ല്ലങ്കിൽ കൊതിടൂലേ കുട്ടികൾ അങ്ങനെ കൊണ്ടാവാൻ പാടില്ല ന്ന ക്കെ ഞാൻ പറഞ് കൊടുക്കും അപ്പൊ ഇവള് പറഞ്ഞ നിങ്ങളൊരു കൊതി കൂടൽ അപ്പൊ ഓല് കൊണ്ടരുബോഎനിക്ക് കൊതി ഉണ്ടാവലേ ഓൽ അത് എന്താ നോക്കാത്തത് അങ്ങനെ ഞാൻ ഇവൾക് സർ.. സർപ്രൈസ് ഭയങ്കര ഇഷ്ടണ് അപ്പൊ ഞാ എ ഇപ്പ എല്ലാരും സർപ്രൈസിന്റെ കാലല്ല അ ഞാന എന്ത് ചെയ്തു മുട്ടച്ചോറൊ ഒക്ക ഉണ്ടാക്കിയിട്ട് ഉള്ളിയൊക്കെന്ന് വാട്ടീട്ട് ബിരിയാണിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ഇടാൻവേണ്ടി മല്ലി ചപ്പും പിന്നെ ഏ മുട്ട ഒക്കെ ഒന്ന് ചിക്കി പരത്തിട്ട് ആയിക് തക്കാളി ഉള്ളി ഒക്കെ ന്ന് വാട്ടി മോൻക്കും അങ്ങനത്തന്നെ കൊടുത്തയച്ചക്കണ് മോൾക്കും അങ്ങനത്തും കൊടുത്തയച്ചേക്ക എന്നിട്ട് ത് ഒന്ന് അലൊരു മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പുംക്കെ ഇട്ട് പിന്നെ കുറച്ച് ഗരം മസാല ഇ ട്ടുകാണ്ട് എന്ത ചെയത് നല്ല ഒന്നുണ്ട്ചിക്കി പരത്തിണ്ടാക്കി ഒരു മഞ്ഞച്ചോറ് പോലെ എന്നിട്ട്യ്ക്ക് ചോറിട്ട് വേവിച്ച നമ്മളെ സാധാ ചോറി ഇട്ട് കാണ്ട് അഐക് ഇട്ണ്ട് നല്ല ഇളക്കി ഇളക്കിയിട്ട് ഞൻവ രോട് പറഞ്ഞില്ലട്ട രണ്ടാളോടും പറഞ്ഞിട്ടില്ല ഇപ്പോ വന്നാ എന്താന്ന് റെസ്പോൺസ് കേൾക്കാം പറയുന്നത് എന്നിട്ട് ഉരുളങ്കങ് പൊരിച് പൊരിച് ചെയ്തിട്ട് അത് ഇങ്ങനെതിന്റെ മേലെ വെച്ച കൊടുത്തിട്ട്ന്ന്ണ്ടാക്കും അതാണ് കൊടുത്തയഴച്ചിക്കണുന്നത്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
മോന്റെ മോന്റെ. ച്ഛന് എന്താണ് മോനിക്ക് ചോറിനോടല്ല മോൻ പറയു ക കുട്ടികളൊക്കെ സാലഡ് ഒക്കെയാണ് കൊണ്ടുരണത് മച്ചിയെ ഞാ പറഞ്ഞെ പലോരും പലങ്ങളിൽ രണ്ടാളും രണ്ടായിട്ടും ഇ വിടെ ഒരു ചെറിയ കുട്ടിയും ഉള്ളത് ഇനകൊണ്ട് നടക്കുല്ല നട നടക്ന കേസ് അല്ല ത് കിട്ടി യാത് തിന്നോളി നിങ്ങൾ കാണില്ലേ അവിടെ ഇ മ്മച്ചി കൂട്ടിനായിട്ട് കിടന്ന് കെട്ടി മറിയുന്നത് അങ്ങനെയൊക്കെ പറയും
രണ്ടാളും ഒരു സ്കൂള് ല
അല്ലല്ല രണ്ടാളും രണ്ട് സ്കൂളലാണ്
ഓ
അപ്പൊ അങ്ങനെ പറയൂന്ന് പറയാ അപ്പൊ ഇന്നിപ്പോ അതാണ് കൊടുത്തയച്ച കണ് ഇപ്പോ വന്നാ എന്താണ് ഓള മോളാണ് ഭയങ്കര ഇത് പറയാ ഇ മ്മച്ചിയെ ഇന്ന് സർപ്രൈസ് കിട്ടിയല്ലോ എന്നൊക്കെ ഓരോർക്ക് ഭയങ്കര ഇത് സത്യം പറഞ്ഞാ എനിക്ക ഇഷ്ടണ് ഇഷ്ടല്ലാത്തവരുണ്ടാവില്ലേ ന
ഇല്ല മക്കള്ള ഇഷ്ടം തന്നെയാ
ചെറുതായിട്ട് ഓലോഡ് മിണ്ടൂല എന്നും മദ്രസ വിട്ട് വന്നാ രണ്ടാളും ചോദിക്കു എന്താണ് ഇന്ന എന്താണ് ചോറ്ക്ക് കൂട്ടാൻ എന്താ ചോറ് ത്ത് കൂട്ടാന്ന് ചോദിച്ചു ഞാൻ പറഞയ് തൊക്കെ സ്കൂൾന്നല്ല കാണാം ഇവിടെന്ന് ചോർക്ക് കൂട്ട ഇവിടെ എന്താണ് ഇവിടെ പരിയിലുള്ള മോതലണ്ട് വക്കും അതാണ് തിന്ന അല്ലാതപ്പോ വേറെന്നും ഉണ്ടാ ഒക്ക് അങ്ങനെ വാശിയ ഒന്നും ഇല്ല്യാട്ടോ ന്നെ പക്ഷെ ഇതൊക്കെ പൂതി ആഗ്രഹങ്ങൾ പറയണവര് ഏയ് അങ്ങനെ ഇപ്പടുത്തെരിസം തെ മാതിരിക്ക പള് കൊറ സ് ന്റെ മോള് ജേണൽ സെറ്റ് വേണം അവള് ആ രാശി ഇവിടെ വന്നപ്പോ കണ്ടുകണ് വള് ജെനൽ ജേർണേൽ ൽ എഴുതിയത് ഏമ് സലീക്ക ഒരു പിന്നെ ഡയറി കൊടുത്തിനി ഓള്ക്ക് ആ ഡയറി മുയ് വൻ വള് ഓരോന്ന് ക്രിയേറ്റീവയിട്ട് ഓരോന്ന് ചെയ്തിട്ട് ഒട്ടിക്കലും ബ്ലു ഇംഗ്ലീഷ് ഫുള് എയ്തില്ലാം സൂപ്പറാക്കിക്ക്ണ് ന്നിട്ട് റാശി റാശീടെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുത്തിരുന്ന് അപ്പൊ എന്താ ഇവർക്ക് ഫോണ് കിട്ടൂല
ആഹ്
ഇവർക്ക് നമ്മള് ഫോൺ കൊടുക്കൂല ന്റെ ഈ ഒരു ഫോണല്ലേ പിന്നെ ഇവിടെ വൈഫൈ കണക്ട് യ്തിട്ടില്ലേനു വലി ക്കാൻ സമ്മയിച്ചിട്ടില്ല എ അഹ് ഇവിടെ മറ്റേ സി സി ടി വി ഉണ്ട് ഐക്ക് വൈഫൈ ഐക്കിന്റെ ഫോണ ഒന്ന് വിളക്ക് സ്കൂൾ ട്ട് വന്നാ കുറച്ച് ചേരം ഞാൻ കണക്ട് ചെയ്ത് ങാണ്ട് കാണാൻ കൊടുക്കും ആ ന്റെ ഫോണിൽ നിന്ന് വിളിക്കണം അത് നെറ്റ് ഇതാന്ന് പറയുമ്പോത് എനിക്ക് കയ്യുവല്ലോ
ആഹ്
ആഹ പക്ഷെ അല്ലാതെ ഫോണൊന്നും ഇല്ലാത്തോണ്ട് കുട്ടികൾ ഇങ്ങനെത്തിമക്ക് കൊറച്ച് തിരിയേ മറ്റേ ഫുള്ള് ഈ ഫോൺ ചെറുപ്പത്തില ഇല്ലട്ടാ ഇവർക്ക് രണ്ടാൾ കുഞ്ഞിപ്പോ സറ ന്റെ അവസ്ഥ എന്താന്ന അറിയില്ല ഓൾക്കും ഞാന് ഫുഡ് കഴിക്കാനൊന്ന് ഫോൺ കൊടു ഇതെരെ കൊടുത്തിട്ടില്ല സൗണ്ട് ഒന്നും കേൾപ്പിച് പാട്ടൊന്നിട്ട് കൊടുത്തു ഏഹ്
ഞാനും കൊടുക്കയില്ല
ആഹ് അതാണ്
പക്ഷെ ഇവര് തായെ ഉമ്മാന്റെ അടു പോയാല് അവരിന്ന് കൊറച്ച് കാണും അന്നേരന്റെ
സ്ഥിതി ഞാൻ എൻ്റെ വീട്ടിക്കോയാല് അവിടെ ഫുള് എന്റെ കാക്ക ഗൾഫിൽന്ന് കൊട്ന്നിട്ട് ഈ മറ്റേ ടെ നമ്മളുണ്ടല്ല ഈ മാൾലൊക്കെ പോയ ഗെയിം കളിക്കുന്ന സംഭവംണ്ടല്ലോ നമ്മളവിടെ ഇരുന്ന് കാണ്ട് അതായത് ഈ കാറൊക്കെ ഡ്രൈവ് ചെയ്യണ പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന ങ്ങനെ ചെയ്യുന്ന ടിവിയില് സ്ക്രീനില് വലിയ സ്ക്രീനില് പ്രൊജക്ട് ട്ട് ങ്ങാട് അങ്ങനത്തെ സംഭാവക്കെ അവിടെ പെരേലുണ്ട് ഇവർക്ക് അങ്ങ് അതിനാണ് ഇവർ അങ്ങട്ട് പോവാൻ തുള്ളുന്നത് അങ്ങോട്ട് പോയാൽ പിന്നെ ഇവര് നമക്ക് കിട്ടൂല്ല ഫുൾടൈം ആയ്മത്തന്നണ്കാരം ഇവിടെവുമ്പ പിന്നെ ഒന്നുല്ല ഇവര് അങ്ങനത്തെരു കളിക്കാനോന്നുല്ല ഇവിടെ ഷട്ടിൽ ബാറ്റ് വാങ്ങിക്ക് ണ് അത്ണ്ട് പിന്നെ ഒരു ബോള് വേങ്ങി കൊടുത്തക്കണാ ആഹ് അങ്ങനത്തെ കളിയെ കളിക്കുള്ളൂ അതുകൊണ്ട് ഇവരെ ബുദ്ധി വർക്കയ്ണ്ട്ന്ന് ഞാൻ പറയുന്നതേ ഏ
പൊറത്തെവിടയും പോവൂല
ഇവര്ങ്ങനെ ന്നേ വിട്ടിട്ട് വല്ലാതാണ്ട് പോവൂല പ്പോ മോനായാലും വല്ലാതെ പ്പൊ ന്നെ വിട്ട് അങ്ങനെ തറവാട്ടങ്ങക്ക് വല്ലപ്പോ ഞാ ചീത്താ പറയല ഇമ്മമ്മാൻ്റെ ഉപ്പുപ്പാന്റെ അടുത്തക്ക് പോണ്ടേ ഒ ാര്ക്ക് നമ്മളല്ലാതെ ആരെഉള്ളത് ഓലട് ത് പോണം പറഞ്ഞിട്ട് ഇപ്പൊ ശനിയാഴ്ച മാത്രം പോകും കാരണം ഓന്ക്ക്പ്പോ ലീവ് അങ്ങനെ ട്യൂഷനും സ്കൂള് എല്ലാം കൂടെ ആയത് കൊണ്ടോ
എത്ര ക്ലാ ആഹ് അപ്പൊ മോന് സ്കൂളല്ല വിട്ടി കഴിഞ്ഞ വീട്ടിൽ തന്നെയാ
ആഹ വീട്ടില് രിക്കും
ഏഹ്
വീട്ടിലിന്റെ ടുത്തും പിന്നെ പ മോളല്ല കാര്യാണ് ചെറുതിനെ അപ്പൊ ഓള കളിപ്പി ചുട്ടും അല്ലെങ്കിൽ പിന്നെ ഞങ്ങള് മൂന്നാളും കൂടെ ടി വിയി എന്തെങ്കിലും കണ്ടുകണ്ടിരിക്കും. ടിവിക്ക് കണക്ട് ചെയ്തിട് ഞാൻ പറഞ്ഞീലെ ഫോണ് വല്ലാതെ അങ്ങനെ പൊറത്തേക്ക് അങ്ങനെ വല്ലാതെയള്ള സർവീസ് ഇല്ലേ ഓർക്ക്.
ആഹ അൻ്റെത് ഉമ്മാന്റെ അട്ത്ത് പോവും മോന് ഇപ്പം കൊറച്ച് ദിവസായി പ്രത്യ ഫുട്ബോൾ കളിക്കാൻ പോണ്ണ്ണ്ട്
ആഹ ഇപൽ ഇപന് അത് നിന്നോട് ചോയിച്ച് നോക്കിക്ക്ണ് പക്ഷെ ഇക്കി എന്താ വെച്ചാ ഇത്ര ഒരു മനസ്സ് സമാധാനം ഇച്ച് ഇവന് നമ്മളോട് പറയാതെ ആ റ ാശിക്ക് മനസിലായി ട്ടുണ്ടാവും റാശി ഇവിടെ വന്നപ്പോ തന്നെ ഓന അങ്ങനെ പെൺകുട്ടിയാളടത്ത് ക്കെന്നും ഇറങ്ങിരൂല്ല. ഷിന്റെ മക്കളും റാശിന്റെ നാല് മക്ക മക്കളും ഓളനിയത്തിയും ഇവര് എല്ലാവും കൂടെ വന്നട്ട്ന്നെ ഓ മേല കേറിരിക്കാരുന്നു.
ആഹാ
ഓ ഇനോട് പറഞ്ഞി ഇള്ള പെണ്ണങ്ങളൊക്കൊ നിങ്ങളണ്ട് വിളിച്ച ര് ന്നടെ പറഞ്ഞ് ഒ ാലോട് ഞാൻ പറയട്ടെ പറി ഇഞ്ങ്ങള്ഇന്നെ വസളാക്കി ക്കാളി ഓലടിന്ന് വസ ളാക്കികാളി കളിന്നിട്ട് തിന്ന് വോം തിന്നുകാണ്ട് മേല പോയി കേയറിരുന്ന്ക്ക് ണ്. ഞാൻ പറഞ്ഞു എടാ അന്നതാ വിളിക്കണ ഇവര് കാണാന പറഞ്ഞട്ട് ഒന്ന് ഇറങ്ങി വന്ന് അപ്പ തന്ന കേറിപ്പോയി. അങ്ങനെ അങ്ങനെരു ഒരാളാണ് ഓന് ആ മോളാണെങ്കില് മോള്ക്ക് അങ്ങനത്തെ പ്രശ്നംന്ന മോള ആള റാശിന്റെ കു കുട്ടികളോടൊക്കെ നല്ല മിംഗിളായി സംസാരിച്ച്
ആഹ അന്റെ മോന അതുപോലെന്നെ പെണ്ണുങ്ങൾ ഉളളർത്ത പോവൂല. എന്റെ മോനും അങ്ങനെ തന്നെ പെണ്ണുങ്ങളള്ളിടത്ത് പറ്റൂല.
ആ് അപ്പൊ റാഷിന്റെ മോള് കണ്ട് ക്ക്ണ റാഷിന്റെ മോള് ചോയിച്ചുണ്ട്ഓളോട് ഇതൊക്കെ ഈ എഴതിണ്ടാക്കിയത് അനക്ക്എവിടുന്ന് എഴുതാൻ കിട്ടിയത്അപ്പോ ഞാൻന്റെ മനസിന്ന് എടുത്ത് എഴുതിയത് എന്നൊക്ക പറയുന്നു മോള് അപ്പൊ പിന്നെ എന്നോട് ഒരു പറഞ്ഞ് ഇന്തൊക്കെ വളർത്തണ കേട്ടാ കുട്ടികളെ അങ്ങനെുമ്പളും ഒരു ജാനൽ സെറ്റി കെറ പൂതി പറഞ്ഞ് അപ്പ ഞാൻ അങ്ങനെ ഓൺലൈനിൽ നോക്കുന്നുണ്ട് ജസെറ്റിന അങ്ങനെ ആ ഒരു ദിവസം ഞാൻ ബുക്ക് വാങ്ങി ഇപ്പൊ കദീജ എന്ന ബുക്ക് ബുക്ക് സ്റ്റാറ്റസ് വെച്ചീനല്ലോ അതേപോലെ ജെനൽ സിറ്റി പിന്നെ ബുക്കന്ന് പറഞ്ഞ ഓർഡർ ചെയ്ത് അറിയാതെ ഓർഡർ ചെയ്തിട്ട് ഭാഗ്യം ഒത്തി ഓളിവിടെ സ്കൂളിൽ ലീവ്ള്ള എന്നാണ് ബുക്ക് ഇതുപോള ജേനൽ സിറ്റി വന്നത് അപ്പ ഞാൻഓളോട് പറഞ്ഞ്അതങ്ങട് വാങ്ങി ഉമ്മച്ചിരണ്ട് ബുക്ക് ഓഡർ ചെയ്തിരുന്നു അതന്നെയാണ്ണേക്കാരോ ജ് ഒന്ന് തുറന്ന് നോക്കാം നിങ്ങളൊരു പേട്ട ബുക്ക് എന്നൊക്കെ പറഞ്ഞാണ്ട് ഓ തുറന്നതാണ് തുറന്നപ്പോ ഇതാണ് റ്റ് ഓൾക്ക് സങ്കടം വന്നിക്കണ് ഇന്ന ഇന്നോട് കുറേ പരുത്തപ്പെട്ടേ പൊരുത്തപ്പെട്ടരന്നൊക്കെ പറഞ് അപ്പൊ പറയാതെ കിട്ട കിട്ടിയപ്പോൾചാടി കളിക്ക അങ്ങനൊക്കെ ആവുമ്പോ നമുക്ക് ഒരുസന്തോഷമാണ് ഓരോത്ഹാപ്പിനെസ് കാണാൻ പിന്നെ അതൊക്കെ പറഞ്ഞ സാലേക്ക് സമ്മയക്കൂട്ടാ സാലേക്കാണ് അങ്ങട്ട് പറഞ്ഞാലല്
ആഹ് നമ്മക്ക് കിട്ടീലൊക്കെ അവർക്ക് കിട്ടട്ടെ സർപ്രൈസ്
ആ അതന്നെ അതാണ് ഞാനും പറയും അപ്പൊ എന്റെ മാപ്പിള്ളേർ എന്താ മളെ സർപ്രൈസ് തെ റൂമന്നാണ് പെട്ടെന്ന് ചാടികാണ്ട് കണ്ടേ പിടിച്ചേ നല്ല സർപ്രൈസ ആയി ഞാൻ പറഞ്ഞെ ഇങ്ങളോടും പറഞ് ഇന്നെ തല്ലാനാള് ഇല്ലാഞ്ഞിട്ടാണ്എന്നിട്ട് ഇൻസ്റ്റഗ്രാമിലും ഇതില് യൂട്യൂബിലൊക്കെ ഇങ്ങെ സപ്രൈസ് വീഡിയോ കൊടുക്കണ ഒക്കെ ഞാങ്ങനെണെടുക്ക എന്നോട് പറഞ്ഞ പൊന്നാര മോളെ ജ് പൊട്ടത്തിയ അത ക്കഞ്ഞ ക്യാമറന് മുന്നിൽ ഇവര് അഭിനയിച്ചാണ് ഇതൊക്കെ ഇപ്പ ഉള്ളതാന്ന് വിചാരിച്ച
അല്ല അഭിനയന്ന് ഫോണിൽ കാണണ ഒന്നും ഉള്ളതല്ല
ആഹ് ഇതൊക്കെ എന്നിട്ട് കണ്ടി ഇല്ല എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ജ് തന്നെയല്ലെ പറഞ്ഞ ആ പണ്ണുണ്ട് പിരിഞ്ഞത്രെ മറ്റെ കുറ്റര് പിന്നെ എത്ര എന്തിനന് വേണ്ടിട്ട് ഇജി കിടന്നി തുള്ളിയിട്ട് എന്ത് കാര്യംണ്ട് മോളെ ൻക്ക് പിരാന്തല്ലേന്നൊക്കെ പറഞ്ഞഞ് ഇന്നോട്
ആഹ് അന്റെതും അങ്ങത്തന്നെ പറിയത് ഓൾഡ് കാർഡൽ വെറും അഭിനയന്ന്
ആഹ്അതന്നെ ഏ
അഭിനയല്ല മ
സത്ത് സത്യയാണ് സത്യംതന്നെയാണ് നമ്മൾ കൊറെ കാണിനും കേൾക്ണും ഒക്കെ തന്നെയാ പക്ഷേ സപ്രൈസ് സർപ്രൈസ് എന്ന് ഇവരെ ഇപ്പം ഇതല്ലെ കാണിച്ചു കൊടുക്കൻ പറ്റിയത് ഇത്ര ഒള്ളു ആദ്യം ഇന്നോടറീലെ നി ഇൻകറീല മോളേഎന്താണ് സർപ്രൈസ്ന്ന് സത്യായിട്ടും ഇൻക്കാരും തന്നീട്ടില്ല്യാ എനിക്ക് ജിക്കന്ന്ക്ണോ ജിന്നോട് ഇങ്ങനെ ചോദിച്ചിണ്ടല്ലോറിം അപ്പം ഞാൻ പറഞ്ഞ്നിങ്ങൾക്ക് തരാൻ എനിക്ക് ഇഞ്ഞി സ്വന്തമായിട്ടൊരു വരുമാനം ഒക്കെ വെരട്ടെ ഏത് കാലത്താണാവോന്ന് ഇന്നോട്
ഹ്ഹ്ഹ ഹ ഹ ഹ്
പിന്നെ നമ്മള് ഈ ജോലി കയിഞ്ഈ ജോലിങ്ങോട്ട് തുടങ്ങണൂല്ല ഇതെപ്പോ തുടങ്ങും എന്താ തൊടങ്ങുംന്ന് അറിയായിറ്റേ
ആഹ്ആഹ് വരുവായിരിക്കും ഒരു കാലം നമ്മുക്കും
ഏഹ്
നമുക്കൊ ഒരു കാലം വരൂന്ന്
അതെ അതാണ് അത് ഞാൻ പറഞ്ഞി ക്ണ് എല്ലാവർക്കും ഒരു ഡേ ഉണ്ടല്ലോ ഞാൻ ഇപ്പ വിളിക്കട്ടോ ഇപ്പൊ വിളിക്കാം കുട്ടി കുട്ടി ഒണ് ന്ന് ക്ണോ നോക്കട്ടെ
ഓക്കെ